ഹലോ
അ്ഹ എന്തൊക്കെയുണ്ട്
എന്താ സുഖാണ് എന്താ അവിടെ വിശേഷങ്ങള്
സുഖാണ്
മഴയക്കെണ്ടോ അ്ഹ അ്ഹ ഇപ്പൊ ഇവിടെയും വെയിലാണ് ഇപ്പൊ ഇവിടെയും വെയിലാ ഉം പിന്നെ ഉം ഇന്നപ്പം അയിന്റെ തിരക്ക് തന്നെയാണ്
ആ
ഉം മറ്റേത് സ്കൂൾ വിട്ടാ പിന്നൊന്നും അറിയേണ്ട ആ മ് മ് ഉം എന്താ അവിടെണ്ടോ കുട്ടികളില്ലേ
ആ ഉണ്ട് രണ്ടാളാ
അ്ഹ എന്ത് കുട്ടികള
പെൺകുട്ടികളാ
അ ആ സ്കൂൾക്ക് പോണണ്ടോ
അ്ഹ മൂത്താള് പോവണ്ട് മോള് അഞ്ചിലാ
അ്ഹ എന്റെ മൂത്താ രണ്ടാമത്തെ ആള് ആറില്ല ഉം മൂത്തത് ആൺകുട്ടി ഓള് ഓന് എട്ടില്
ആഹ്.
പിന്നെ രണ്ട് പെൺകുട്ടികളാ
ആഹ്.
മം. പിന്നെ?
പിന്നെ? ഭക്ഷണക്കെ ആയോ?
ഭക്ഷണം താ ആക്ണു. ഞാനും കുടി രണ്ട് പെൺകുട്ടികളും മാത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ആഹ് ആൺകുട്ടീനെ- ആഹ് ഒപ്പിക്കലാ പണി. ആൺകുട്ടീനെ എന്താ ഹിഫ്ള് പഠിക്കാൻ കൊണ്ടാക്കിക്കാണ്.
ആഹ് ആഹ്.
ഇമം
ഹസ്ബന്റോ?
ഹസ്ബന്റ് ആണെങ്കില് പള്ളിയിലും ആണ്.
ആഹ് ആഹ്.
ആഹ് ആഹ് അപ്പ പിന്നെ ഞങ്ങ ഞങ്ങള് മൂന്നാളും മാത്രള്ളൂ. അപ്പൊ പിന്നെ. ഒക്കെ കണക്കാല്ലെകാരം. പിന്നെ ഹസ്ബൻന്റിന് ഇന്നലെ ലീവ് ആകൊണ്ട് ഇന്നലെ ഇണ്ടാക്കിയ കറിണ്ട്.
ആ ആഹ്.
മം പിന്നെ ചെറിയ കുട്ടിക്ക് എത്രയീ?
ഓ ക്ക് രണ്ട്രാ.
ആഹ്. എന്ത്‌നാ കരയ്ണ് ആഹ്.
പിന്നെ തിരുമ്പിക്കുളിയൊക്കെ കയ്ഞ്ഞോ?
ഏയ്. ഞാന് ഇനിക്ക് ഉറക്കം വന്നിട്ടൊന്ന്ഒറങ്ങി. ന്ന്ട് ദാ ഇപ്പൊ നീച്ച്ട്ട് ഒള്ളൂ. അപ്പ റേഷൻ അരിയാണ് അത്പ്പതാ മറ്റേ റൈസ് കുക്കറിൽ ടപ്പ എറക്കിയക്കും ചെയ്തു.
ആഹ്.
പണിയെള്ങ്ങനെ ഓരോന്ന് തെടത്തണം.
ആഹ്.
എന്താ. ഇന്നലെ റൂമിലൊക്കെ പെയിന്റ്ടിക്കാരണേ വീട് ഇരുന്നിട്ട് ആകെ നാല് മാസം ആയിട്ടെള്ളൂ. അപ്പൊ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല. വൈറ്റ് വാഷേ ചെയ്തിട്ടുണ്ടായിന്നള്ളൂ. അപ്പൊ ഒ ഇന്നലെ വല് പെയിന്റ് അടിക്കെരുന്നു റൂമില്. അപ്പൊ ഒരു റൂമ്ക്കൊക്കെ പാടെ മാറ്റിയിട്ടെയ്. ഇനിയിപ്പം അതൊക്കെ ഒന്ന് ഇതുക്കന്നെ ഒതുക്കണം. മം
ഒരു ഒരു റൂംമ് മാത്രം പെയ്ന്റ് അടിച്ചിട്ട് ഒ
ആ വൈറ്റ് വാഷ് എല്ലായിടത്തും ചെയ്തുക്കുണു. പക്ഷെ ഒരു റൂമ് മാത്രപ്പം പെയിന്റ് അടി കഴിഞ്ഞിട്ടുള്ളു. അതന്നെപ്പം രണ്ട് മൂന്ന് ദിവസമായികുണുങ്ങനെ തുടത്തിട്ട്, ഞമ്മളെന്നെയല്ലേ പെയിന്റ് അടിക്കണത്. അപ്പൊ പതുക്കങ്ങനെ ചെയ്തിട്ട്.
മംങ്ങളന്നെ അടിച്ചാ?
ഞാനല്ല. ഒര് ഹസ്ബൻഡന്റ്. മം
അപ്പൊ ഓഹ് പണിക്കാരാണെങ്കിൽ വേമ് തീർക് അമ്മളാവുമ്പോ ആ ആ അതന്നെ നമ്മള കഴിവിനനുസരിച്ചല്ലേ. ഇവിടെ ഇമ്മണ്ട് രണ്ട് ഇളച്ചിയളുണ്ട് ഞാനും കുട്ടിയളും ഹസ്ബൻറും.
ആ അങ്ങനെ
അവ്ടെ
പിന്നെ ഇവിടപ്പോഎന്താ ഞങ്ങ ഞങ്ങളവീട് ഇര്ന്നക്ണു.
ട്ടില് ഇളച്ചിയും മീപ്പിയും എല്ലാരുണ്ട്. എളച്ചൻക്ക് എളച്ചന് ഇള ച്ചി ഓല്ക്ക് രണ്ട് കുട്ടിയള് അങ്ങനെക്കെ.
അ
ഉം താ തൊട്ടപ്പുറത്തന്നെയാണ്
ആ
ഉം
ഇങ്ങള കുടുംബന്നെ മോല്യാർ കുടുംബ
ആ അതെ എന്താ ഇപ്പ ഉസ്താതാണ് ഉം പിന്നെ എല്ലാഞ്ഞ ചോറ്ഴിച്ചിട്ടോടൊക്കെ ഉം അങ്ങനെ പിന്നെന്താ എന്നിട്ട്ന്താ കൂട്ടാന്
ഇന്ന പണിക്കാര്ണ്ട്
ആ
വീട് പണി നടന്നോണ്ട്ക്കണ്ട് വീട് പണി നടന്നോ പണിക്കെ കഴിഞ്
ആ
റബ്ബിയ്ൽ അവ്വൽന് പാർക്കണംന്നുണ്ട്
അതെ അപ്പക്കിന് പണികളൊക്കെ കഴിക്കണ്ടാവൂല്ലേ
ആ
ആൽമറക്കൂടിന്റെ ഒക്കെ പണി കഴിഞ്ഞോ
ഇല്ല അത് അതൊക്കെ ഞ്ഞീ പാർത്തിട്ടാണ്
ആ
ഉം
ന്നാലും വേണ്ടില്ല ഇരിക്കാനായി കിട്ടിയാ തിയല്ലോ പിന്നൊക്കെ സാവധാനം ഇരുന്നതിന് ശേഷം ചെയ്താലും
ആ അതന്നെ അതന്ന ഇപ്പ അർജന്റ്ള്ള കാര്യല്ലല്ലോ ഉം
ഉ ഇവിടെ അങ്ങെൻന്നെ ഇല്ല നെലമ്പണി കഴഞ്കുണു പക്ഷെ അപ്പോക്സിട്ട്ട്ടില്ലേ
ആ
അത് ഇഞ് ഇടാൻ കിടക്കാണ് അയിന്റെ എടെൽ പൊടിയൊക്കെ ഇണ്ട് മണ്ണും പൊടിയൊക്കെ ഇണ്ട് ശെരിക്ക് കേറുന്നുണ്ട്
ആ ആ
ഉം അവർ പണിയായിട്ട് കെടക്ക്ണ്ട് വാതിലളൊന്നും വെച്ചിട്ടില്ല റൂമിനൊന്നും
ഏ
ഉം ഇത് പറഞ്ഞമാതിരി ഇപ്പൊ ഒന്ന് ഇരുന്നിട്ടിയാ മതിച്ചിട്ട് തന്നൊയിരുന്നു
ആ ആ
ഉം
കുട്ടികളും വലുതാവല്ലേ
ആഹ അപ്പൊ അങ്ങനെയൊക്കെ
ഉം
ഉം എന്നിട്ട് ഇപ്പൊ രണ്ട ഇളേച്ചികള ഓക്കണ്ടല്ലോല്ലേ
ആ ഉണ്ട്
ഉം ഇവിടെ വലുതാണ് തറവാട്
അല്ല ചെറിയ വിടാ ഓട്ട്ട്ട വിടാ
ആഹ സ്ഥലം കുറവായിരിക്കുംല്ലേ
ആഹ്
ഉം എന്താ നമ്മളൊക്കെപ്പാട ഒരു റൂമിൽ തന്നെ ഒതുക്കണ്ടേ ഫുള്ള്
ആഹ അതന്നെ
ഉം എന്തായിരുന്നുന്ന്റിയോ ഹാല് എന്താ എല്ലാതും ഞമ്മള് കു കുട്ടികളും മക്കളും എന്താ ഉള്ള ഒക്കെ റൂമിൽന്നെ ഒതുങ്ങണം
ആ അതന്നെ
ഉം എന്താ കൂട്ടാ
ഉ പരിപ്പും മുരിങ്ങൻ മുരിങ്ങാക്കായി ഇട്ട് കറിയും മീൻ പൊരിച്ചതും പപ്പടും ഒക്കെ ഉണ്ട്
ആ ഹസ്ബന്ഡന്റെ നാട്ടിലാ
ആഹ് നാട്ടിലാ
ആഹ എന്താ ജോലി
പൈന്റിംഗ്
ആഹ് അപ്പൊ പെയിന്റിങ്ങിന ആള വിളിക്കണ്ട
ആ വേണ്ട ഹിഹ് ഹ് ഒരു മ പ ണിക്കാളായി
അതെ ഹ് പിന്നെ
വേറെ വേറെന്തൊക്കെയാ
വേറെ എന്തൊക്കെയ അങ്ങനെ പോണു
ഉ ഇങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ട്
എന്റെ വീട്ടില് ഉമ്മി ഇപ്പയും അനിയനും അനിയത്തയും ഞാനാണ് വലത് എന്റെ കല്യാണം മാത്രമേ ക കഴഞ്ഞിട്ടുള്ളൂ അനിയനക്ക് പിന്നെ അയിന്റെ പ്രായം ആയ കൊണ്ട ഇരിക്കുന്നു അനിയത്തിക്കും പതിനെട്ടായിട്ടില്ല ഉം
അങ്ങനെയൊക്കെയാണ്
ഉം
അവിടുത്തെ എപ്പ മോല്യാരന്നെ
എല്ലാ ഗൾഫിലേയ്രുന്നു
ആഹ ആഹ്
ഉം ഇപ്പൊ പിന്നെ നാട്ടിലാണ് പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ പോവയാണ് ഇപ്പൊ
ആഹ്
ആഹ് ഇങ്ങനെയൊക്കെ
ആഹ്
ഉം
നിങ്ങള് ചെറിയ കുട്ടി എത്രല്ലാ
ഇന്റെ ചെറുതോന്നില്
ആഹ്
ഉം ആ രണ്ട് പെണ്ണും വലുത്
ആഹ് ആഹ് ആഹ്
ഉം അപ്പൊ അങ്ങനെ പിന്നെ വേറെന്തൊക്കെ ചെടികളൊക്കെ ഇണ്ടോ അവിടെ?
ഇല്ല ആ കൊറച്ച അവിടെയും ഇവിടൊ ക്കെണ്ട് ഉം ആഹ് ഇഷ്ടള്ള ആളാ
ഉം ഉം ഞാന അങ്ങനെ തന്നൊയിരുന്നു തറവാട്ടില ആക്കുമ്പോ ഓലിക്കൊന്ന അത്ര ഇഷ്ടല്ലേ ട്ടോ. ഓല് മറ്റേ പച്ചക് ക്കറി ആ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുയാണെങ്കിൽ തന്നെ ഉണ്ടാക്കുള്ളൂ. ഞാനൊക്കെ ചെടിടെ ആളാണ് ഇപ്പ ങ്ങനെ ഓരോന്ന് ങ്ങനെ തൊടത്തിക്കുണു.
ആഹ്
ഉം
അങ്ങനെ നോക്കണം
ഇൻഷാ അല്ലാഹ്
ഇൻഷാ അല്ലാഹ്
ഉം ഉം പിന്നെ എന്താ ഉം കറണ്ടിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂല്ലേ?
ആഹ് ഞ്ഞി സ്വിച്ച് ക്കാണ്ട്.
ആഹ എല്ലാടത്തക്കും വയറ് വലിച്ചിട്ടുണ്ടാവും.
ആഹ് ആഹ്
ആ ഞങ്ങ എല്ലായിടത്തക്കൊന്നും വയറ് വലിച്ചിട്ടില്ല. ഞങ്ങള് ആ ആവശ്യുള്ളത് മാത് ത്ര വെിച്ചിട്ടുള്ളൂ ബോഡ് എല്ലായിടത്തും ഒരു വിധം ഉള്ളടത്ത് വെച്ചക്കുണു ചില ഭാഗം അടച്ചു. ക്ക്ണു ഞങ്ങക്ക് ആവശ്യമുള്ള ഇടത്തേക്ക് മാത്രള്ളൂ വയറ് വലിച്ചിട്ട്.
ആഹ് ആഹ്
ഒക്ക ഈ തട്ടിക്കൂടിട്ടുള്ള ഇടുത്തന്നെ വേഗം വേഗണ്ടിരിക്കാച്ചിട്ടേയ്.
ആഹ്
ഉം അങ്ങനൊക്കെ
ആ ഞങ്ങൾത് അ വ സുച്ചൊക്കെ കൊണ്ടന്ന് വെച്ചീണ് പണിക്കാരെ വിൾ ച്ഛൻ നന്നാ വര അറിയില്ല അബിലവലാണെങ്കി ആവാനായും ചെയ്തു. ഉം അബ് ല ആഹ് അതന്നെ. ആഹ് എല്ലാ പണിക്കാർക്കും അമ്മള് വിൾച്ചുമ്പോ തെര്ക്ക.
ഉം കറൻ്റൊക്കെ കിട്ടിയോ?
ഇല്ല അയിന് താ ഈ പണി കഴിയണ്ടേ സ്വിച്ച് വെക്കണ്ടേ.
ആഹ്
ഉം
ഞങ്ങക്ക് ഇതേപോലെ വീട് ഇരുന്നതിന് ശേഷാണ് കരന്റ് കിട്ടിയത് രണ്ട് പോസ്റ്റ് വാണ്ടീന്നു. കൊറച്ചങ്ങോട്ട് ഉള്ളക്കവാ കാരണം ഇവിടെ സ്ഥലന്നെയാണ്. ഞങ്ങള സ്ഥലന്നെ ഫ്രണ്ടില് പക്ഷെ കൊറച്ച ഇങ്ങോട്ട് വൈട പോലെ നീളത്തിലുണ്ട്. ഓൽക്കൊരു കണ ണ്ടല്ലോ അത് കണക്ക് കഴിയാ കഴിഞ്ഞാൽ പിന്നെ വേറെ പുതിയ പോസ്റ്റ് വെക്കണം അല്ലാതെ നമുക്ക് വൽ ച്ചരില്ലല്ലോ അപ്പൊ രണ്ട് കാല് വാണ്ടി വന്നു.
ആഹ്
ഉം.
അമ്മക്ക് അമ്മ അങ്ങൻത്തെ പ്രശ്നന്നുല്ല.
ആ സ്ഥലത്തന്നെണോ വീട്?
ആ. ആ സ്തൽത്തന്നെ.
ഉം. തറവാടിൻ്റെ അപ്പറത്ത?
ആ അടുത്തന്നെ.
ആഹ. ഇനി മറ്റാൾക്കുള്ള സ്ഥലൻണ്ടാവൂല്ലേ?
ആ. ണ്ട്.
ഉം. ഒരാളും കൂടി കൊണ്ടരുല്ലോ. ഉം.
ന്നാ വേറെന്താ?
വേറെന്താ.
ന്നാ ശരിട്ടോ.
ഉം. ഓക്കെ.